അം.
കേക്കുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ടെയ്. എന്തൊക്കെണ്ട് വർത്താനൊക്കെ?
സുഖായിട്ടിരിക്കുണു, സുഖായിട്ടിരിക്കുണു.
ഏഹ് എന്താ ജോലിയൊക്കെ കഴിഞ്ഞോ? ഫ്രീ ആയി ഇങ്ങനെ ഇരി
ഉം കഴിയുന്നേള്ളു അപ്പോത്തിന് ഞാൻ ഫോണ് മ്മെ കൂടി ഫോണ് മ്മെ നിന്നാൽ പിന്നെ സമയം പോണ
അതന്നെണ് സത്യണത് നമ്മള് രാവിലെ തന്നെ ആ ഫോണ് നോക്കി. ക്കി ഇരുന്നൊന്ന അന്നത്തെ ദിവസം തന്നെ പോയി.
രാവിലെ. ആഹ് രാവിലെ ചായുടിക്കാരിക്കുമ്പൊ ഒരു പത്തിന് റ്റ്ന്ന് വിചാര്ച്ചു ഫോണ് കയ്യില്ട്ക്ക്ണതാവും ആഹ്
പിന്നെ അയ്മ്മന്ന്ണ് വേറ്ടാൻ തോന്നൂലെയ് ഓരോ വീഡിയോ ഓരോ സാധനങ്ങള് ങ്ങനെ കണ്ട്ങ്ങനെ ഇരിക്കുമ്പോ നമ്മക്ക് സ്വാഭാവികായ്ട്ടും നമ്മക്ക് അഴ്മന്ന് വേറിരിയാൻ തോന്നൂല്ല
ആഹ് പിന്നെ ബോധം വരുമ്പോത്തിന് അര മുക്കാ മണിക്കൂറ് അങ്ങനെ പോയിട്ടുണ്ടാവും
അങ്ങനെന്നെ നമ്മളെ പണി ഇത് പോകും വൈകും
സ്കൂളോറ്ന്നില്ലേ പിന്നെ പിന്നെ കുട്ടീനെ ബസ്സ് കയ്റ്റി വിടാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ നിക്കും നിക്കും അങ്ങനെ അങ്ങനെ ടൈംമങ്ങനെ പോവല്ലെ
അതന്നെ ഒക്കെ എല്ലോട്ത്തിത്തി അവസ്ഥ ഒക്കെ അതന്നെണ് സംഭവം
ഇയാൾക്ക് എത് കുട്ട്യാളൊക്കണ്ടോ
ഏഹ് മൂന്ന് മക്കളുണ്ടെയ് ഒക്കെ സ്കൂള് പോയി ഒക്കെ ഫ്രീയായിങ്ങനെ ഇരിക്ക അല്ല ഒരാള് അംഗനവാടി കുട്ടിയാണ്
ആഹ്
ഒരാളെ അംഗലവാടിക്കും പറ്ഞ്ഞയ്ച്ചു ഒരാളെ രണ്ടാളെ സ്കൂളിലും പറ്ഞ്ഞയ്ച്ചു
അംഗൻവാടിം ഇന്നല് തന്നെ തൊറ്ന്നോ തൊറ്ന്നോ
ആഹ് അംഗൽവാടീല് പ്രവേശനോത്സവം കഴിഞ്ഞിട്ട് കൊറച്ചീസം ആയല്ലോ രണ്ട് പെരുന്നാൾന്റെ പിറ്റെ ശനിആയ്ച്ചേനി
ഏഹ്
പിന്നെ ഇന്നലെ തൊറ്ന്നു ഇന്നലെ പോയപ്പോ കരച്ചിലന്നെണ് ഇന്നും പോയപ്പളും കരച്ചിലെന്നെണ്
എത്ര വയസായി കുട്ടിക്ക്
ഓന് മൂന്ന വയ്സ്സന്നെ മൂന്ന് വയസ് കറക്റ്റാപ്പൊ ആഹ് ആദ്യയ്ട്ട് പോവണേയ് അതൊണ്ടാണ് കരച്ചിലും മീഴിച്ചിലൊക്കെ
ആഹ് അപ്പ ഇനി കൊറ്ച്ചിസം ആഹ് ബുദ്ധിമുട്ടുണ്ടാവല്ലേ
ആഹ് ഇനി കൊറ്ച്ചീസം ങ്ങനയാലും ആഹ് ഒരു സിറ്റുവേഷൻ കട്ന്നൊർ പോണങ്ങനെ
ഉം ഇങ്ങനെ പിന്നെ അട്ത്തന്നെ അംഗനവാടി
ആഹ് വടെ അടുത്തന്നെണയ് പിന്നെ എന്താച്ചാല് അംഗൽവാടീൽ പോയി ശീലാവാഞ്ഞ നമ്മള് എൽ കെ ജി ലൊക്കെ ചേർക്കുമ്പോ ബുദ്ധിമുട്ടാവുയ്
ആഹ്
നമ്മക്ക് പോയി ശീലായാ പിന്നെ കുട്ട്യാക്കും മടി ണ്ടാവൂലെയ്
ആഹ് അതന്നെ ഇവിടെ പഷേ ഞങ്ങക്ക് ഞങ്ങക്ക് അംഗൻവാടി രണ്ട് അംഗൻവാടിണ്ട് രണ്ടും പക്ഷെ ഒരുപാട് നടന്ന് പോണം
ഏഹ് തന്നെ
തൊട്ടട്ത്തൊന്നുല്ല അപ്പ ഇന്ക്ക് മൂന്ന് മൂന്നാളാണ് ഇന്ക്ക് കുട്ട്യാള് മൂന്നാളീം അങ്ങനവാടില് വിട്ടിട്ട്ല്ല വിട്ടിട്ട്ല്ല കൊർച്ച് ഇവർക്ക് അവർക്കിങ്ങനെ പൂതിയാവല്ലോ കുറച്ച് ദിവസം കൊറേ ആവുമ്പോ അംഗനവാടി പോവാനൊക്കെ
ആഹ് ആഹ്
അപ്പങ്ങനെ കൊറച്ച്സം കൊണ്ടാക്കുന്നല്ലാണ്ട് കാര്യമായിട്ട് അങ്ങനെ അംഗൻവാടിലൊന്നും പോയ്റ്റില്ല കൊണ്ടാക്കാൻ കയ്യൂല നമ്മള് അവിടെ പോയി ഓലെ കൊണ്ടാക്കി വന്നിട്ട് ഞമ്മളെ ഇഹ് വ് അലക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കയ്ച്ച് കജുമ്പത്തിന് ആഹ് കൊണ്ടരാനു ആയി അപ്പൊ പിന്നെ അതിന് നടക്കാൻ തന്നെ ഒയിവ്ണ്ടാവെള്ളൂ അപ്പൊ അതുകൊണ്ട് ആക്കിട്ടില്ലായിരുന്നു മൂന്നാളീം
ഏഹ് അല്ല അങ്ങനെയക്കെ ആവുമ്പോളും സുഖമാണ് പറഞ്ഞാതിരി ആക്കാതെ ആക്കാതെന്ന
കുട്ടിയാൾക്ക് എഴുതാനും ഒക്കെ പടിയാനും ഒക്കെ സുഖമാണ്
ആഹ് പിന്നെ ഫുഡ് കൊണ്ടായാലും ഇപ്പൊ നമ്മളൊന്നും ആധികത്തെ മാതിരിയല്ലല്ലോ അങ്കലവാടിയിലാണ് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ മക്കളൊന്നും ഒന്നും കഴിക്കൂല എന്റെ മകനൊന്നും ഒന്നും കഴിക്കൂല ഇപ്പൊ എന്താണാവോ അംഗൻവാടിൽ എത്തിട്ട് ഇന്നത്തെ സ്ഥിതി ഓലെങ്കി ഇപ്പോ എന്താണാവോ
മൂത്ത കുട്ടികളൊക്കെ എൻ എത്രയിലാ
ഒരാള് ഏയിലും ഒരാള് മൂന്നാം ക്ലാസ്സിലുമാണ്
എത്രയില്
ഏയിലും മൂന്നിലും
ആഹ് അല്ല എന്ത് കുട്ടിയാളാണ് അവലൊക്കെ
ഏഹ്
എന്ത് കുട്ടികളാ ആൺകുട്ടികളാ പെൺകുട്ടികളാ എന്താ
മൂന്നാളും ആണാണ്
ഏഹ് മൂന്നാൺ കുട്ടിയളാന്നല്ലേ
ആഹ് മൂന്നാം കുട്ടിയളാണ്
ഉം
നിങ്ങൊക്കെന്തുട്ടിയളാ
എനിക്ക് മൂത്തത് ആൺകുട്ടിയാണ് താഴളെ രണ്ടും പെൺകുട്ടികളാണ്
ഏഹ്
ആണും പെണ്ണൊക്കെ ഉണ്ട്
ഉം എവിടാ ഫുള്ളാൺ മക്കളാണ്
വീട്ടത്തെ ജോലിയൊക്കെ കഴിഞ്ഞ
ജോലിയൊക്കെ കഴിഞ്ഞു ഞാൻ കുളിക്കട്ടെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു ഇനി കുളിക്കാനും കൂടിയുണ്ട്
രുമ്പലും കുളിക്കലൊക്കെ കഴിഞ്ഞോ
തിരുമ്പല് കഴിഞ്ഞു കുളിക്കാനും കൂടി ഉണ്ട് പറയാ
ആഹ്
അപ്പങ്ങനെ ഫോണ്മ്മങ്ങന ഇരുന്നതാ
ആഹ് മെഷീനിലാ തിരുമ്പൽ
ആഹ് മെഷീലന്നെ തിരുമ്പല് പക്ഷെ മെഷീനിൽ ഫുള്ളൊന്നും ചളി പോണംന്നുണ്ടെങ്കി പുറത്തെ ചളി ഇല്ലാതൊക്കെ പൊറത്തടെ കല്ല്മലിട്ട് അലക്കും
ആഹ് എനിക്കതാ മെഷീനൽ ഇടാൻ ഇഷ് ല്ലാത്തത് എങ്ങനെയായാലും ഈ വെള്ള ഡ്രസ്സും മറ്റുള്ള ഡ്രസ്സും ഒരുമിച്ചിട്ടാല് ഈ വെള്ള ഡ്രസ് സ്സരു ക്ലിയറായിട്ട് ക്ലീനായിട്ട് ഉണ്ടാവുലല്ലോ അപ്പൊ എങ്ങനെയാലും ഹസ്ബന്റീന്റെ ഒരു തുണിയോ പിന്നെ ഉള്ളിലിട്ണ ബനിയനോക്കെ വെള്ളണ്ടാവും അപ്പൊ അതിനെന്തായാലും കല്ലുമ്മേ പോണ്ടിയരും
ആഹ്
അപ്പൊ പിന്നെ അയ്ലും ഇതിലും കൂടെ ആക്കുന്ന നേരം ഒന്നായിട്ടാണ് തിരുമ്പാചാരിച്ച കല്ലുമ്മലാണ്ട്
പക്ഷെ ഒരു കണക്കിന് നോക്കുമ്പോ അതൊരു സുഖോണ് നമുക്ക് ഒറ്റടിക്ക് കഴിയും ഇത്ങ്ങനെ വെള്ളം തിരിച്ചിട്ട യ്മക്കന്നെ
സുഖാണ് അല്ലെങ്കിൽ കൂടുതൽ പണിയുള്ള ദിവസൊക്കെണെങ്കില്
ആഹ് അങ്ങനെ ക്കാവുമ്പം മക്ക് ഇടാ
ആഹ്
ഇനിക്ക് ഞാന്റെ വീട്ടിത്തൊക്കെ ഇങ്ങട്ട് കൊണ്ടരല്ലാങ്ങട്ട് തിരുമ്പാനൊക്കെ പൊതപ്പും കാര്യങ്ങളൊക്കെ ആന്റെ വീട്ടിലില്ല അപ്പൊ ഇന്റെ പൊ ഉമ്മാൻ്റെ പൊതപ്പും കാര്യങ്ങളും നാത്തൂൻ്റെതൊക്കെ ഞാങ്ങട്ട് കൊണ്ടോരും വെറുതെന്തിനാ ഇങ്ങള് തിരുമ്പണോയ്ച്ചാണ്ട്
ഞങ്ങളെ സ്വന്തായിട്ട് ഒറ്റയ്ക്കൊരു വീട്ടിലാ അതോ ഉമ്മിം ഉപ്പൊന്നുംല്ലേ
ഉമ്മ മാത്രണ്ട് ഉപ്പല്ല മരിച്ചിട്ടുണ്ട് ഉമ്മണ്ട് ഉമ്മവിടൊണ്ട് ഉമ്മ കാക്കാൻ്റൊടിം എല്ലോടത്തും നിക്കുംന്ന്
ഇവനിന്നെ അനുജൻമാരും എട്ടന്മാരൊന്നില്ലേ
രണ്ടേട്ടന്മാരുണ്ട്
ഓലൊക്കെ വേറായിട്ടുണ്ടാവുല്ലേ
ആഹ് ഒക്കെ വെവ്വേറെയാണ് എല്ലാവരും വെവ്വേറെയാണ് ഞങ്ങളും വേറെയാണ് തറവാട് വീടൊക്കെ പൊളിച്ചു
തറവാട്ട് വീട്ടില്ലാതോ വേറെ വീടൊക്കെ വെച്ചോ
അല്ല ഞങ്ങളിപ്പം പുതിയ വീടൊക്കെ വെച്ച്
ആഹ്
തറവാട്ട് വീട്ടിലൊന്നുല്ല തറവാട വീട് പൊളിച്ച് ഹസ്ബൻഡിവിടെ നാട്ടിൽ തന്നെയാണ് നാട്ടിൽ ഇവിടെ വീടുംന്തൊക്കെ കോൺടാക്ട് എടുത്ത് നടക്കാണ്
എന്താണ്
കോൺടാക്ട് എടുക്കാണ് വീടുകളൊക്കെ
ആഹ് ആഹ് അത് ശെരി
ഇതൊക്കെ ഇല്ലേ
ആഹ് ആഹ്
കോൺടാക്ട്ടിൻ്റെ പണികളാണ്
ഇയാള് വല്ല ജോലിക്കും പോയിരുന്നോ അതോ വീട്ടിൽ തന്നെ
ഇല്ല വീട്ടി തന്നെയാണ് ഞാൻ ഞാനീ പ്ലസ് വണ്ണ്
ആഹ് അപ്പൊ കല്യാണം കഴിഞ്ഞോ
പ്ലസ് വണ്ണ്ന്നാണ് കല്യാണം പിന്നെ പോയിട്ടില്ല പിന്നെ ഒന്നും ഉം പ്ലസ്ടു ഫുള്ളാക്കാനൊക്കെ അന്ന് ചോയ്ച്ചിനി അന്നത്തെ കാലം പറയണത് ആഹ് പതിനാറാം വയസ്സില് കല്യാണം കഴിച്ചാ പിന്നെ പറഞ്ഞാതിരി വയസ്സ് വന്നാലോക്കെ ഉണ്ടാവുമ്പോ
അന്നൊക്കെ അന്നൊക്കെ പതിനെട്ട് വയസ്സ്ആവണം എന്നില്ലേ കല്യാണം കഴിക്കാന്
ഏഹ് എന്നെ കല്യാണം കഴിച്ചപ്പോ ‌ ഇല്ലേ പിന്നെ ഇന്നെ കല്യാണം കഴിക്കലും പിറ്റത്തെ കൊല്ലം അതാകലും അങ്ങട്ട് ഒറപ്പിച്ചലും കഴിഞ്ഞു
അയ് ശെരി
അന്നാണ് ആവല്
ആഹ് ഇപ്പത്തെ കുട്ടിൾക്ക് പിന്നെ പതിനെട്ടായാലും വേണ്ടല്ലോ?
ഉം ഇപ്പത്തെ കുട്ടികളൊക്കെ പഠിക്കല്ലേ ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ മൊഖ ത്തോക്കി പറയാൻ കഴിയും അന്നത്തെ കാലം പറഞ്ഞാൽ നമ്മളപ്പരിപ്പാരേ ഉള്ളൂ നമ്മൾക് പറയാ പറഞ്ഞത് ഉമ്മാരും ഇപ്പാരും പറയണത് അനുസരിക്ക അത്രേയള്ളൂ
അതന്നെയ ഒള്ളു
ഒന്നും അങ്ങട്ട് പറയാനില്ല ഒരു ഒരു സിറ്റുവേഷൻ ഇല്ലേയിനി പറി പേടിയായിരുന്നു കാരണം നമ്മള് പറഞ്ഞ കഴിഞ്ഞ നമ്മളെ വീട്ടുകാർക്ക് എന്താ തോന്നുകാ നമ്മളോട് എന്ത് ത് തോന്നുണു നമ്മളൊന്നും മിണ്ടില്ലല്ലോ ഞാന്റെ പ്രത്യേകിച്ച് എന്റെ കാര്യം ഞാൻ പറയാം ഞാനൊന്നും
ആഹ് അന്നാ അന്ന് അങ്ങനെ തന്നെയാ നമ്മളൊക്കെ ഒരു കാലഘട്ടത്തില് ഇനിയിപ്പോ നമ്മള് വന്ന വീട്ടിലാണെങ്കിലും തന്നെ എന്തുണ്ടെങ്കിലും ഞമ്മളത് നമ്മള നമ്മളടെ അനുസരിക്കാ എന്നല്ലാതെ അത് അങ്ങനെയല്ല ഇങ്ങനെയാ നമ്മള് പറയില്ലല്ലോ
ഉം ഒരു വാക്കും മുണ്ടൂലേ
ഞമ്മക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അത് നമ്മളങ്ങട്ട് അതിന് അഡ്ജസ്റ്റഡ് ആവ എന്നല്ലാതെ
അത്രേന്നേ ഉള്ളൂ ഒന്നും പറയില്ലല്ലേ നമ്മളൊന്നും
ഉം ഇപ്പോളക്കെ ആണെങ്കിൽ കു കുട്ടിയള് എനിക്കത് പറ്റൂല്ല ഇൻക്ക് അങ്ങനൊന്നും ചെയ്യാൻ കഴിയൂല്ല അങ്ങന അങ്ങട് പറയും
ഏഹ് ഇപ്പത്തെ മക്കളൊക്കെ ആരാ അനുസരിക്കോണില്ലേ ഇമ്മാനെ ഇപ്പാനെം ഇനിക്കാ കല്യാണം വേണ്ടാ എന്ന് പറഞ്ഞാ വാണ്ട അവിര് സ്നേഹിച്ച്ണ്ടോ എന്നാ അവര്ക്ക് അത്‌ മതി
ആഹ് ഇപ്പ അത് പറയാനും ധൈര്യണ്ട്
അതാണ് ഇപ്പത്തെ കാലൊക്കെ പറഞ്ഞാ എല്ലാരും സ്നേഹിക്കാണല്ലോ എല്ലാ മക്കളും ഇപ്പത്തെ തന്നെ പണ്ടത്തെ കാലം പോലെയല്ല പണ്ടത്തെക്കെ പറഞ്ഞാ ഒരു ആൺട്ടികളെ മോത്ത്ക്കോക്കുമ്പോത്തിന് അല്ല അങ്ങാടിന്ന് ആരങ്കിലും കാണോ നമ്മളെ ബാക്കിക്കാരെലും കാണോ അതല്ല തൊട്ടയൽവാസി ഇപ്പോഴും കൂടി ഞങ്ങള് ഇപ്പന്നേരടുത്തും കൂടിന്റെ അയൽവാസികള് പറഞ്ഞ് ചൊർച്ചിട്ടുള്ളത് കാരണം ഒരു ബോയ്സ് ഞമ്മളെ ഫോണിലേക്ക് ഇമ്മന്റെക്കെ പറയുമ്പോ ടച്ചൊന്നും അല്ലാന്ന് അന്നത്തെ കാലൊക്കെ പണ്ടത്തൊരു നെക്കണ ഫോണാണത് നോക്കിയേന്റൊക്കെ ആ ഫോണത്തെ എങ്ങാനും അഥവാ ആ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ച അമാരെ അടുത്ത് നിന്ന് ചീത്ത പറയും ഞങ്ങളെ
അ
ഇപ്പത്തെ കാലം അങ്ങനെയാണോ?
ആ ഇന്റെയൊക്കെ കാലത്ത് പിന്നെ ഇന്റെ കല്യാണം കയിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷായി പത്താം ക്ലാസ് കഴിഞ്ഞ പത്താം ക്ലാസ് നമ്മള് മാർച്ചിലല്ലേ എക്സാം കഴിയ ആ മെയ് തന്നെ കല്യാണം കയ്ഞ്ഞു പിന്നീ പറഞ്ഞമാതിരി നമ്മക്ക് പോണം എന്നൊക്കെ ഉണ്ടെങ്കിലും പല പല കാരണങ്ങള് കൊണ്ട് അത് നടന്നീല്ല പിന്നെ പഠ ക്കാൻ പോവാൻ പറ്റി ഇനിയിപ്പ പോയിട്ട്ണ്ടെങ്കില് അത് മുയുവനാവൂല്ലാട്ടോ അപ്പോത്തിന് ഗർഭിണിയാകും ചെയ്തീലേ
അ അതാണെ നമ്മളെ
അപ്പൊ പിന്നെ മുയുവനാവൂല്ല അപ്പൊ പിടിച്ച് നിർത്തും വാണ്ടി വരും
ഇരുത്തിരണ്ട് വർഷയിന്നില്ലേ നിങ്ങള കല്യാണം കയ്ഞ്ഞിട്ട്
ആഹ് ഇരുത്തി രണ്ട് വർഷായി
പതിമൂന്ന് വർഷം
ആഹ് അന്നത് എന്റെ ഒന്നും കാലത്ത് പിന്നെ അങ്ങനെ മൊബൈൽ ഫോൺ അങ്ങനെ ഇറങ്ങിയിട്ടെ എൻ്റെ കല്യാണൊക്കെ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോളാണ് അങ്ങനെ മൊബൈലൊക്കെ ഇങ്ങനെ എല്ലാരുടുത്തും എത്തി തൊടങ്ങിയത് അന്നൊന്ന് സ്കൂള് പോണ കാലത്തൊന്നും അങ്ങനെ എല്ലാരുടുത്തൊന്നും ഇല്ലല്ലോ
ആഹ് ചെറിയ ഫോണാണ് പക്ഷെ എന്നാലും അയ്ക്കൊരു ബോയ്സ് ആരെങ്കിലും വിളിക്കേ എന്തെങ്കിലും ഇമ്മാന്റെക്കെ കണ്ണി പെട്ടാലും ഇമ്മാന്റടുത്തൂന്ന് കിട്ടുന്ന ഒരു ചീത്തിൻ്റെ വരവാണ് ഇപ്പത്തെ കാലം കുട്ടികൾക്ക് എന്ത്
ഇൻക്കൊന്നു പണ്ട് ഞമ്മക്കൊ ഇപ്പ ഒന്ന് നമ്മള് ഒരാളോട് ഒന്ന് നോക്കി ചിരിക്കണത് ആരേലും കണ്ടോ ന്ന് തന്നെ പേടിയല്ലേ
എന്തൊരു പേടിയാണ് ങ്ങക്കറിയൊ അമ്മേ പിന്ന അത് ഓല് കണ്ട് അയൽ വാസില്ല കാക്ക കണ്ട് റബ്ബേ പിന്നെ പരീക്കെത്തോളം നെഞ്ഞിന്റെഉള്ളിക്കൂടൊരു കാളല ഒരു പേടിയാണ് പറയും എന്താ സിറ്റുവേഷനെന്ന്‌ അയിക്കൂടെ കടന്ന് പോയൊൽക്കല്ലേ അത് അറിയുള്ളൂ പറേ
ആഹ് പറയുമ്പോ നമ്മൾ നമ്മള ആ കാലത്തൊന്നും ആൾക്കാർക്ക് ഒന്നും ഉണ്ടാവില്ല വെറുതെ പേടിക്കിയേക്കാെ ഞമ്മളോ ഒന്നും ഉണ്ടാവില്ല സാധാരണ ഫ്രണ്ട്സേക്കാരം
ചെലപ്പ നമ്മളെ ക്ലാസ്സിൽ പഠിക്കണ കുട്ടികളന്നെ ആകും ഒന്ന് ചിരിച്ചാ മതിയാ അതിപ്പാരെലും കണ്ടിന്ന് ഓൽക്കിപ്പൊ എന്താപ്പ നമ്മളോട് തോന്ന നമ്മള അയലോക്കാർക്ക് ഇപ്പോ എന്ത അപ്പൊ ഓൽക്ക്‌ മനസ്സില എന്താ തോന്നിയത് ഇനിയിപ്പ ഉമ്മാ നോട് പോയി പറഞ്ഞ കൊടുക്കും ആ ഒരു പേടിയാണ് സംഭവേ രക്ഷിതാക്കളെ അത്രത്തോളം പേടിയാണ്ന്ന് പറയാം
ആഹ് അല്ല ഒരു കണക്കിനത് നല്ലതെനും അതുകൊണ്ട് നമ്മളൊന്നുംഒരു തെറ്റിലും ചെന്ന് പെടാതെ
അതനെ ഒര് കണക്കിന് ഒര് കണക്കിന് അതന്നെ
ഇപ്പത്തെ കുട്ടികൾ ഇപ്പൊ കുട്ടികള് പിന്നെ എങ്ങനെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്താലും ഓൽക്ക്‌ അതൊക്കെ ഫ്രണ്ട്സാ
ന്നയിക്കോട്ടെ ഏതായാലും ഞാൻ പിന്നെ വിളിക്കാ ആഹ് ആയിക്കോട്ടെ എന്നാ ശരി